ഹലോ
കേൾക്കില്ലേ
നിങ്ങ പറയുന്നൊന്നും കേൾക്കുന്നില്ലേല്ലോ ഞാൻ പറ പറയ്ന്ന കേക്കുന്നുണ്ടാ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ
എന്തോ റേഞ്ചിന്റെ പ്രശ്നണ്ട് തോന്നിണ്ട്
ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ ആഹ് ഹലോ
കേൾക്കില്ലേ
ആഹ് ഇപ്പ കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നെ കേക്കുന്നുണ്ടോ
ആഹ് ചെറുതായിട്ട് എന്തോ റേഞ്ചിന്റെ പ്രശ്നംണ്ട് ഇവിടെ നല്ല മഴയുണ്ടേ
ഓഹ് നമ്മളെവടെ മയൊന്നില്ല ആഹ് മയേ മയ ണ്ടായാൽൻണ്ടാവലുണ്ട് റൈഞ്ചിന് അധി കോം പ്രശ്നം തന്നെ
പിന്നെന്തൊക്കെ
ഭക്ഷണൊക്കേ കഴിച്ച് കെടന്നു ഏയ് ഞാൻ കിടന്ന്ട്ടൊന്നുല്ല ഞാന് മക്കളൊക്കെ കെടന്നൂ ആഹ് ചെറിയ കുട്ടീനെ ഒറക്കാണ്
ഞാനും കെടന്നില്ല ഹസ്ബൻഡറ് വുള്ച്ചിട്ട് വെച്ചവാട
ഇങ്ങൾക്ക് എത്ര മക്കളാ
അനക്ക് രണ്ട് ആമക്കൾ ഒരാൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കൊടുത്തിട്ടുണ്ട് ഒരാള് അഞ്ചാം ക്ലാസ്സിലും
ഏഹ് എന്ക്ക് മൂത്തമോള്ക്ക്‌ എട്ട് വയസ്സാണ്
ആഹ്
രണ്ടാമത്തെക്കമോൾക്ക്‌ ആറു വയസ് ഒന്നാംക്ലാസ്സിലാണ് മൂന്നാമത്തെ ആള് മൂന്ന് വയസായി മൂന്നും മൂത്തത് മൂന്നും പെൺകുട്യാളാണ് ചെറുതായിട്ട് ഇപ്പം ഒരു മോന് ഉണ്ടായിട്ടുണ്ട് നാലാമത്തത് മോന്ക്ക് പത്ത് മാസം
എല്ലാരും കടന്നേര്ക്കും ല്ലേ
ഏഹ്
എല്ലാരും കടന്നേര്ക്കുല്ലേ
ആഹ് എല്ലാരും കെടന്ന്ക്ക്ണ് ചെറിയ ആള് ഉറങ്ങീട്ടില്ല.
ഓ നല്ല മയണ്ടോ നിങ്ങളെ അടെ
ആഹ് ഇവിടെ നല്ല മഴൊക്കെയണെ. ഇവിടെ ഈ വസ്ത്രം ഒന്നും ഉണങ്ങണില്ല കുട്ടിയൊളെ ഡ്രസ്സൊന്നും ഉണങ്ങണില്ല. എടി ആഹ് റൂമിലൊക്കെ നിറച്ചായല കെട്ടിക്ക്ണ്.
ആഹ് ഫാൻ്റെ കാറ്റിന് ഒണങ്ങും ഞാൻ പണ്ട് അങ്ങനെ ചെയ്യല്.
ഇത് ഒണങ്ങണ്ടേ?
ഉണങ്ങിയാലും എന്തോ ഒരു മണവന്നപ്പ മ
ആഹ് ഈ വെയില് തട്ടിയോണങ്ങണ ആഹ് ഒരു ഇത് കിട്ടൂല.
അത് കിട്ടുന്നില്ല.
ആഹ് ഇതാ തണുപ്പും ഉണ്ടാവും ഒരു തണുപ്പും ആഹ് അലമാരയിൽ മടക്കി വെച്ച്ഞ്ഞാ ഒരു ചായി ഒരു സ്മെല്ലാണ് ആഹ് സ്പ്രേ അടിച്ചാലൊന്നും. പോവുല്ല ഒരുമാതിരി സ്മെല്ല് ആണ്.
ആഹ് അത് നമ്മുടെ വേലിനോ
അവിടെ എങ്ങനെ മഴ പെയ്താ നല്ല വെള്ള ഒക്കെ വെള്ളം വരാല്ണ്ടാ.
ഇല്ല വെള്ളം ഇല്ല സ്കൂളിന്റെ സ്കൂളിൽ പോകുന്നവട്ടെ നടക്കുമ്പോ മാത്രം ഈ തോട് കമ്മിയൂല്ലേ ആഹ് പാലത്തിന്റെ തോടുണ്ട് ആഹ് സ്കൂൾ പോവുന്ന വരി ആടെ അങ്ങനെ നിറഞ്ഞിട്ട് വയലും അതും ഒന്നാവും.
ഇവിടെം മഴ പെയ്തുന്ന് വിചാരിച്ചിട്ട് എല്ലാടത്തും വെള്ളം അങ്ങനെയൊന്നുമില്ല. ഞമ്മളെ കണറിന് ആവശ്യമുള്ള പ ആഹ് അവിടെ എങ്ങനെ കിണറുണ്ടോ അതോ കുഴലോ
ആഹ് വെള്ളംന്ന് പറഞ്ഞ
കോഴൽകേണറ
എല്ലാ സാധാ കിണറ.
ഏ
അതുകൊണ്ട് ആഹ് കിണറ്റിലെ വെള്ളം വറ്റലില്ല പിന്നെ ജല ജപ്പാൻ വെള്ളം കിട്ടും.
ഉം
പൈപ്പ് വെള്ളം അത് രണ്ട്സം കുടുംബ വരും. ആഹ് രണ്ട് ആൺ കുട്ടി ഒരാൾ ഡിഗ്രിക്ക് കൊടുത്തിട്ടുണ്ട്.
നിർത്തിയിട്ടുണ്ടോ
നിർത്തിയിട്ടുന്നില്ല ഏതാണ്ട് ഡിഗ്രിക്ക്. പോകുന്നുണ്ട് ഒരാൾ അഞ്ച് വയസ്സ് ഇല്ല ഓള് വേറെന്നാ ഭക്ഷണല്ലന്നാക്കിയ.
ഏഹ്
ഭക്ഷണംല്ലാം എന്നാക്കിയ നിങ്ങള്
ഭക്ഷണം ചോറ്ന്നെ.
ഓ കുട്ടിയെല്ല തിന്നുവാ
ആഹ് കുട്ടിയ എല്ലാരും ചോറിന്നെ കഴിക്ക.
ഓ ശീലം ഉണ്ടായ പേടിക്കണ്ടാപ്പാ ചോറ് തിന്നും.
ഇങ്ങളോ
ഞമ്മ ഉച്ചക്കേ ചോറൊന്നൂലു. പിന്നെ ചോറ് തിന്നുല്ല അല്ലെങ്കിൽ ദോശ
ഏ ഇതാണ് ചപ്പാത്തിയ കഴിക്ക
ഓ. ഞമ്മ അങ്ങനെയ ഉച്ചക്ക് തിന്നാ ചോറൊന്നുല്ല പിന്നെ പത്തിലോ. അല്ലേ ദോശ ഇന്നാക്കിയത് മസാല ദോശയാണ് ഉഴിന്നിട്ടിട്ട് അര പൊർത്ത്ന്നേടം കയ്ക്കുന്നേറ്റെ കേക്കുന്നില്ലാ ആഹ് അങ്ങൻത്തെ ദോശ ഞാൻ ചുടും നിങ്ങള് ചുടല്ണ്ടാ?
ഉം നിങ്ങള് രാവിലൊക്കെ എന്താ കടിണ്ടാക്കല്
രാവിലെ നൂൽപുട്ടാക്കും അല്ലെ പത്തല് അല്ലേ വെള്ളിയാപ്പൊ അങ്ങനെ ഏതെങ്ങും ഒരു
പഠിക്കണേ
ഓനാ ഓന് അഞ്ചാം ക്ലാസ്സില് നമ്മള വീടിന്റെ സ്കൂളാ
അഞ്ചാം ക്ലാസ്സില് ആഹ്
രാവിലെ മദ്രസേ പോണം നിങ്ങക്കൊന്നും പോണ്ട
ഇവിടെ ഞമ്മളെന്നും ഒരു ദോശ കലക്കിപ്പാറലാ
ഓഹ് എല്ല മദ്രസെ പോലേ ഇങ്ങളടെ മോളെല്ലോ
ആഹ് മദ്രസെ പോവാൻ രണ്ടു മക്കള് മദ്രസെ പോണ്ട് ആറ ആറ ആറു വയസ്സായാളും പോണ്ട് പിന്നെ എട്ട് വയസ്സായാളും പോണ്ട്
ദ് മദ്രസ
ഇവിടെ ഏഴ് മണിക്ക്
ഓ രാവില നമ്മുക്ക് ഏയരക്ക് ഒന്ന് മുത അഞ്ച് മുതല് ആറ് പത്ത് പത്ത് വരെ ആറരക്ക് അഞ്ച് മുതല് നാല് വരെ അല്ല ഒന്ന് മുതൽ നാല് വരെ ഏയരക്ക്‌
ആഹ്
ഉസ്കളില്ലാത്ത ദിവസം എട്ടേ മുക്കാൽന് പോണ്ട് സ്കൂൾള്ള ദിവസം ഏരക്ക്‌പോണം എന്നിട്ട് ഇപ്പ നല്ല റേഞ്ച് വന്നന്ന്തോന്നുന്നു ഏഴെമുക് ക്കാൽന് ആഹ് എട്ടേ മുക്കാൽന് വിടും എന്നിട്ട് ഒരു ഒൻപതര ദ് ഒമ്പതെ മുക്കാല് ആവുമ്പേ സ്കൂളില് പോകൂല് സ്കൂള് അടുത്തന്നെയാണ്
ആഹ് ആഹ് ആഹ്
അതോണ്ട് ആടെ ഒൻമ്പതെ മുക്കാലാകുമ്പളെ പോകു അങ്ങനേ പോണ്ടു ബെല്ലടിക്കാനാവുമ്പം പോയാമതി മയില്ലെങ്കില് വേമ്പോകും മയങ്കില്
ഇവിടെ രാവിലെക്കെ സത്യം പർഞ്ഞാ ഒരു യുദ്ധം നടക്കല്
ഹാവൂ
കാരണം ഈ ചെറിയ മക്കള ആ ഒര് ക്കി പറഞ്ഞയക്കണ്ടേ അപ്പോത്തിന് ഞമ്മളൊരു വഴിക്കാവും
ആഹ് ശരിയന്നെയാന്ന് എന്റനിയൻ ഇല്ല അനിയൻ്റെയോള് അങ്ങനെയാ പറയല് ഓക്ക് നാലാമക്കള എല്ലാം ചെറുതാണ്
ആഹ് ആഹ്
രാവിലെ പറഞ്ഞേക്ക് മൂന്നാള് പോകുന്നുണ്ട് ഒന്ന് ഒന്നാം ക്ലാസ്സില് ഒന്ന് മൂന്നാം ക്ലാസ്സിള് ഒന്ന് നാലാം ക്ലാസ്സിൽ
ആഹ് ങ്ങക്കെത്ര പ്രായണ്ട്
അണക്ക് പത്ത് മുപ്പത്തെട്ടെല്ലായ്
ഏഹ് പിന്നെ എന്തൊക്കെ നിങ്ങള് സ്വന്തം വീടന്നല്ലേ
ആഹ് നമ്മള് സ്വന്തം വീട് ഇത്ര ക്കാല ഹസ്ബന്റിന്റെ വീട്ടില് ഗ് ഗ് ഹസ്ബന്റിൻ്റെ വീട്ടിലാ
ആഹ്
ഓറു ഒരു പെങ്ങളും ഒരു അനിയനെ ഉള്ളു എല്ലാരും വീടെടുത്ത് ഇനി ആരും ഇല്ല
ഏഹ് ഇവിടെ അങ്ങെനെല്ല ഇവിടെ ഏഴ് മക് എട്ട് മക്കളാ ഏഴു പെങ്ങമാരും ഒരു മോനന്നേ ഒള്ളു എല്ലാരും ഇവിടത്തന്നെണ്ട് ചെലര് വരും പോവും അങ്ങനെക്കെ
ഓഹ് നമ്മളെ അങ്ങനെയല്ല ഉമ്മാന്റെ തറവാട് പൂട്ടി ഉമ്മ മോളപ്പുരം നിക്കും പിന്ന അന്റ അടുത്തും വന്ന്ക്കും
ഏഹ് സത്യം പറഞ്ഞ അവനാൻക്ക് സ്വന്തായിട്ടൊരു വീടാണ് നല്ലത്
ആഹ് അന്നേരം നമുക്ക് ദേഷ്യം പിടിക്ക സ്വന്തായിട്ട് ആകുമ്പോ നമ്മള ഇഷ്ടത്തിന് എന്തുവാക്കാലോ
ആവോ ഞമ്മൾക്കാണ് വെച്ചാല് ഞമ്മക്ക് ഇപ്പൊ എന്താണ് നമ്മള് ചെറിയ കുട്ടികളൊന്നല്ലല്ലോ ഉപദേശം തർണ പ്രായൊക്കെ കഴിഞ്ഞു പോയില്ലേ? അപ്പൊ നമ്മുക്ക് നമ്മളെ ഇഷ് ടത്തിന് ജീവിക്കാ
ആഹ്
ഉം
എല്ലാരു ഒപ്പരയിരിക്കുല്ലേ അന്നേരം പ്പ പെങ്ങന്മാരെല്ലാം കഴിച്ചു കൊണ്ട് പോയിട്ടുണ്ടാവില്ലേ?
ഡിവേഴ്സായ ആൾക്കാരൊക്കെ ഇണ്ട്.
ഓഹ് കഴ്ച്ചോണ്ട് പോകല്ലേ നിങ്ങളെ നാട്ടിൽേ കഴിച്ചുകൊണ്ട് പോക്കല്ലേ നമ്മടെ നാട്ടിൽ അങ്ങനെ അല്ല. ഇങ്ങോട്ടേക്ക് വർത്താ
ആഹ് ആഹ്
ഉം അതാ നല്ലത് നമ്മളെ വീട്ടിൽ തന്നെ നമ്മക്ക് നിക്കാ. എന്തെങ്ങ ആവശ്യുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ടേക്ക് പോക.
നല്ല നല്ല സുഖല്ലേ?
ആഹ് അതാ നല്ല സുഖം അവര് അവരെ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും വന്നാ കല്യാണ, അല്ലെൽ തക്കാരാ വിർന്നാ അങ്ങനെ പിന്നെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ രണ്ടു ദീസം നിന്നിട്ടും വരാ,, അങ്ങനെ ഇഷ് സ്കൂളും, മദ്രസിം ആയെണ്ട് പിന്നെ ഞാൻ നിക്കാനൊന്നും പോക്കില്ല. എങ്ങനെങ്കി അപ്പം അന്നേരം കല്യാണം കഴിഞ്ഞ പാടെല്ലാം എപ്പോ അവിടെത്തന്നെ ഇണ്ടായി നമ്മളെ വീട്ടിൽ തന്നെ നമ്മള് കുത്തിയിരുന്നിട്ട്, വേറെ വീട്ടിൽ പോകുമ്പോൾ ഒരു സന്തോഷാ
ആഹ് ആഹ്
അങ്ങനെയൊരു സന്തോഷുണ്ട്. നമ്മള് സമയായിരിക്കുവ
പിന്നെ അവർ നമ്മളെ ഏഹ്
സമയ ആയിരിക്കുവ നീഇൻക്ക് ഇങ്ങോട്ട് വിളിച്ചോ. നിങ്ങളെ നാട്ടിൽ അങ്ങനെയല്ലേ പോലും ല്ലെ
ആഹ് ആഹ് ഇവിട്ന്ന് കൊണ്ടോക്കാണ്.
ഓഹ്! കൊണ്ടുപോയാൽ പിന്നെ എപ്പങ്ങല്ലേ വെരുഒള്ളു പ്രസവത്തിന അറ്റം അങ്ങനെയല്ലേ വരുവാ
വൺ മിനിറ്റ് ട്ടോ ചെറിയൊരു ആരോ വിളിക്ക്ണ്ട്ന്നെ
ഓഹ്!
ഇനി എന്തയ്യാ?
അതേയിരിക്കും കേക്കാതെല്ലെ
ഏഹ് ആഹ് ആഹ് ആഹ് ആഹ്
എന്ന കട്ടാക്കാ
ആഹ് പർഞ്ഞോളി പർഞ്ഞോളി അവര് ഫോണ് തരാൻ വേണ്ടിട്ടാണ്.
ഓഹ്!
അതെ നാത്തൂനു ഇന്റെ ഫോൺ വാങ്ങിക്കൊണ്ടോയീന്
എല്ലാരും കട് ന്നേയിരിക്കൂലേ?
മൻസ്സിലായില്ല!
എല്ലാരും കട്ന്നേരിക്കൂലേന്ന്?
എല്ലാരും കട്ന്ന്ക്ക്ണ്. ഹ് നാത്തൂനു ഇവിടണ്ട് അപ്പൊ നാത്തൂനു ഫോണ് തരാൻ വേണ്ടിട്ടാണ്.
ഓഹ്! അന്നേരം രാവിലെ എണിക്കണേ എനിക്ക് എല്ലാം ആക്കാന് അവരെല്ലാരും കൂടി ആക്കുവാ നീ എന്നെ ആക്കുവാ?
എന്ത്?
ഭക്ഷണം എല്ലാം നിങ്ങൾന്നെയ ആക്ക
ഭക്ഷണം ഓരോ ആൾക്കാരും ഓരോ ടൈപ്പല്ലേ ചിലർ നല്ല പണി ടുക്കുന്നവരുണ്ട്.. ! ചെലോർ തിന്നാൻ വേണ്ടി മാത്രം വെരും. എണീറ്റോവും പിന്നെ നമ്മടെ കുറ്റം എന്തേലും ഇണ്ടെങ്കി അതിങ്ങനെ പറിം. ആഹ്! അപ്പൊ നമ്മളെ കുറ്റംണ്ടെങ്കിൽ എന്തേലും ഇണ്ടെങ്കിൽ അത് ഇങ്ങനെ പറയും. അങ്ങൻത്തെ ആൾക്കാർണ്ട് ഓലെ തലമണ്ടക്കൊന്ന് കൊട്ക്കാൻ തോന്നും.
ആഹ് അതന്നെ നമുക്ക് ദേഷ്യം പിടി
ആഹ് നമുക്ക് ദേഷ്യണ് നമ്മള് കുട്ടിയാളൊന്നല്ലല്ലോ നമ്മള് നമ്മള് ഈ നാല് മ മക്കളെ എടേല് എനിക്ക് ഇരുപത്തെട്ട് വയസ്സായിട്ടെള്ളു പക്ഷെ ആ ഈ നാല് മക്കള എടേല് ഓലെ കാര്യം നോക്കണോ ഇവരെ കാര്യം അങ്ങനെയ എല്ലാം ചെയ്യും കാരണം ഞമ്മക്ക് ഇപ്പാനും ഉമ്മാനെയും ഇഷ്ടമായതുകൊണ്ട് ഓലെ കാര്യങ്ങളൊക്കെ നോക്കും എന്നിട്ടും ഇവര് ഇങ്ങനത്തെ വർത്താനം പറുമോ നമുക്ക് ആകെ പിരാന്ത് പിടിക്കൂലേ
അല്ലാ ദേഷ്യം പിടിക്കും നമുക്ക് ന്നെ ദേഷ്യം വരും നമ്മള് വിചാരിക്കും എവടെങ്കും പോയിട്ട് വേരു ഒരു വീട് സെറ്റാക്കി വക്കാന്ന് വിചാരിക്കാം
ഉം
ഇങ്ങളെ വീട്ടിൽ അങ്ങനെ നിക്കക്കാനന്നും പോകൂലാ തോന്നുന്നല്ലേ
ഇവിടെ മദ്രസ്സും സ്കൂളും ഒക്കെ ചേർത്തിണ്ട്
ആഹ് അതെണ്ട് പോകാനും കയ്യൂല പൂട്ടിറ്റാകുമ്പം പോയിരിക്കല ഉമ്മാന്റെ ഉപ്പാന്റെ ഉപ്പി ഉമ്മ ഉണ്ടാവില്ലേ
ആ ഇണ്ട് ഇണ്ട് ഞാൻ പോക്ക്ണ്ട് പിന്നെ മദ്രസ പൂട്ടുബോ സ്കൂള് ഉണ്ടാവും സ്കൂൾ. പൂട്ടു
ആ സ്കൂൾ ഇപ്പം ഇ ഇനി അങ്ങനെയ ഇനി മദ്രസ് വേറെ സ്കൂൾ വേറെ അങ്ങനെയ ഉണ്ടാവ
ഉം
പണ്ട് നോമ്പിനെല്ലാം അങ്ങനെ സ്കൂൾ മദ്രസ ഒപ്പും പൂട്ടി പൂട്ടുന്നോണ്ട് നല്ല സുഖയ്നു എല്ലാവർക്കും ആഹ് നല്ല പോയി നിൽക്കാനും ആഹ് ഇത് ഇനി അങ്ങനെ കിട്ടുകേ ഇല്ല ഇനി ഇങ്ങോട്ടി ഇങ്ങോട്ടല്ലേ ഇരുന്നു നമ്മളെ നോുമ്പല്ലോ
ആഹ്
സമയം ആയിനനെങ്കിൽ കട്ടാക്കിക്കോ. ഞന്ന് നിങ്ങള എനെ തന്നെ വിളിച്ചോ. ആഹ് കട്ട് കട്ട് ആ നോക്ക